ഹഹത്
ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ കേക്ക്ണ്ട്
ഉ എന്തൊക്കെയ സുഖല്ലെയോ
ആഹ സുഖം എന്താ പണി പണി ഒക്കെ കഴിഞ്ഞോ
ആഹ പണിയൊക്കെ കഴിഞ്ഞ്
ആ ചോ ചോ കറി എന്ത ചോറികടിയാ ഇന്ന് നോമ്പ് തൊർക്കാന്
ചോറാണ് ചോറ്
ചോറ് ആഹ എന്താ ഞാന് ഞാന് തേങ്ങാച്ചോറും ബീഫ് ചിക്കനുണ്ട്ബീഫ് കറി അത് ചോറായി കറി ഉണ്ട് അടുപ്പത്ത്
ആഹ്ആഹ് ഫുഡൊക്കെ ഉണ്ടാക്കോ വേറെ മന്തി ബിരിയാണി യൊക്കെ
മന്തി ബിരിയാണി യൊക്കെ വെക്കും അതൊക്കെ ഉണ്ടാക്കും അന്ത്യക്കെ പിന്നെ ഞാൻ തന്നെ വെക്കും ആഹ് ആഹ് യൂട്യൂബിലൊക്കെ നോക്കിങ്ങനെ വെക്കു വന്നരുന്നു അന്നതപ്പൊക്കഴപ്പല്ല പ്പ ങ്ങനെ ആഹ് യൂറ്റൂബ് ഇല്ലോണ്ട്ണ്ട്ഇപ്പോ എല്ലാർക്കൊരു ധൈര്യാണ് ഹ് ഹ് അതില് നോക്കിയങ്ങനെ ഓ ഏത് മോഡലും വാണെങ്കി ല്ലുണ്ടാക്കാലെ അപ്പൊ അങ്ങനെ നോക്കി ആഹ് ഒറ്റ വീട പുതിയതായിട്ട് വീട്
ഇല്യല്ലോ
ഇൻക്ക് പിന്നെ വല്ല്യ കൊഴപ്പൊന്നുല്ല ഞ് എന്തേലും പറ്റിയാല് പറ്റിയാല് ആദ്യം കാക്കാനോട് പറിംഇങ്ങനേണ് ട്ടോ അറ്ഞ്ഞാ കൊഴപ്പല്ല അപ്പൊ കൊറച്ച് ച്ച് കൊറ് ച്ച് എന്താ ഫുഡൊക്കെ നല്ല ഇതില് വെക്കാതെ ഇഷ്ട്ടാണ് അങ്ങനെ ഭയങ്കരെ എന്താ ഈ കളറൊക്കെ കറി മീൻകറി ഇറച്ചിക്കറി ഒക്കെ ഉണ്ടാക്കുമ്പ കൊറച്ച് കളറ് എരിവ്പാകത്തിനെ പറ്റുള്ളൂ പക്ഷെ മറ്റേ കളർ ഇല്ലെങ്കി അന്നൊരു മൂടഔട്ട്
കാ ണേ
വൈറ്റ് വേണ്ട ക്ഷെ നമ്മള് മറ്റേ ചുമപ്പ് കളർ കിട്ട്വാല്ലോ കാശ്മീരി അതൊക്കെ ഇട്ടാണ്ട് െള്ള അങ്ങനെ വാണം ആഹ് അങ്ങൻ ത്തൊരു കളർ കാണു ഒരു സന്തോഷേക്കാരം അതെ അപ്പൊ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ ആ അപ്പൊ പറി
കളറ് മതിയോ
കളർ ഉണ്ടാവ് മ്പ ക്കെല്ലത്തിനും ടേസ്റ്റ് ഇണ്ട് പക്ഷെ ഇഞ് ടേസ്റ്റ് ഇല്ലെങ്കില അപ്പൊ കൊഴപ്പ ല്ല
ആഹ ആഹ് ആഹ
അങ്ങനെ ആഹ് അവ്ടെ ങ്ങനെ ഫുഡ്ഒക്കെ ഇണ്ടാക്കോ മക്കള താ കളിക്കാൻ വേണ്ടി
മഴ ഉണ്ടോ അവിടെ
മഴഇല്ല മഴ ഇപ്പം
എന്താ ഹോ ചെറുതായിട്ട് ഇവിടെ ഇപ്പം പെയ്യുന്നുണ്ട്
പെയ്യുന്നുണ്ട് ആ ഇവടെ ഇല്ല വിടുത്തെമായൊക്കെ കഴിഞ്ഞു ഇവിടെ ഉച്ചക്കൊന്ന് ആഹ് നല്ല വെയിലേനി ഉച്ചക്കൊന്ന് ഇങ്ങനെ ഉ എ കേത്ത ന്
ആഹ് ആഹ്
ഉം കുട്ട്യേളോ
കുട്ടികൾ ഇവിടെണ്ട് എല്ലാരും ഇത് വിടെ കളിക്ക്ണ്
സ്കൂൾ ഉം നാളെം മറ്റന്നാളും അയ്ന്റെ പിറ്റേന്നൊക്കെ ഇപ്പ ലീവല്ലെ ദീപ്പോരണ്ടിസ
ഇബടെ പിന്നെ ഓൾറെഡി ലീവാണ് പിന്നെ മുഹറത്തിന്റെ ലീവും അന്നന്നെ
ഏ വെള്ളിയാഴ്ച ആണ് അട്ത്ത ലീവ്
ആഹ് ശനിയാഴ്ച സ്കൂൾ ഇണ്ടാവും മദ്രസിന്റെ സ്കൂളല്ല പക്ഷേ ഇവടെ ശനി ഓൾ ടി അങ്ങനെ തന്നെ വെള്ളി ലീവ് ഒട്ത്തിട്ട് ശനി സ്കൂള് ണ്ടാവും അപ്പൊ മുഹറത്തില് ആദ്യെ അങ്ങനെ തന്നെ
അതോണ്ട് ഇങ്ങക്ക് മുഹറത്തിന്റെ ലീവ് കിട്ടിട്ട്ല്ലല്ലേ
കിട്ടിട്ടില്ല അതെ പക്ഷേ ഇനി വേറെ സ്കൂളിലൊക്കെ ശനിയാഴ്ച ക്ലാസ് ഉണ്ട്ന്നൊക്കെ കേട്ട്
ശനിയാഴ്ച ആ ഞങ്ങ വരുന്ന തോന്ന ഇവിടതൊന്നും പറയണ കേില്ല അത് കൊറെ മുന്നേ തന്നെ അങ്ങനെ ശനീച്ചക്കെ എടുക്കലുണ്ട ഇനല്ലോ ഇപ്പൊ ആഹ അങ്ങനെ പകര ക്ലാസ് ഉണ്ടാവരുണ്ട് പിെ ഈശ പ്പണ്ടാവോ ആപ്പണ്ടാവോ ഓ ഇവർക്ക് പിന്നെ എൽ കെ ജിക്കാരാണ് അവ ചെിലപ്പോ ഇവർക്ക്ുണ്ടാവാൻ സാധ്യതയില്ല
മദ്രസ് മദ്രസ് ഇസ്ലാമിക് സ്കൂൾാണോ
അല്ലല്ല മറ്റേ ഗവൺമെന്റും പ്രൈവറ്റും കൂടി അങ്ങനെ കൂടിയതാണ് അപ്പൊ എൽ കെ ജി ഒക്കെ അങ്ങനെ എന്താ സി ബി എസ് ഇ പോലെ തന്നെ നമ്മെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നതാണ് സ്കൂൾ ഒന്നു മുതൽ ഏഴ് വരെ ഉള്ളൂ യുപി സ്കൂളാണ് അപ്പോ അവിടെ ഫീസ് ഒന്നും വേണ്ട ബസ്സിന് പോണ ബസ് ഫീസ മതി അനെ
ോ കുട്ടി കുട്ടി എങ്ങനെ ഏ എത്രല്ല പഠിക്കണ
ഇവിടെ എനിക്ക് രണ്ട് കുട്ടികളാണ് ഇരട്ടക്കുട്ടികളാണ് അവരെ എൽകെജി ക്ലാസിലാണ്
ഉ ഉം
എൽ കെ ജിയിലെ രണ്ടാളും എൽ കെ ജി ഒരു ക്ലാസ് തന്നെയാണ് അപ്പൊ ഞങ്ങ ഇപ്പ വന്നു ഇപ്പൊ കളിക്കാൻ മണ്ടിയിട്ടുണ്ട് അയൽവക്കത്ത് കുറെ കുട്ടികളുണ്ട്
ആഹ ആഹ അവിടെ അടുത്തടുത്തൊക്കെ വീടുള്ള സ്ഥല ആണ ങ്ങള അവിടെ ആ നല്ല രസമാല്ല വീടുകൾ ഉണ്ടാവുമ്പോൾ
ആക്കപ്പം ന തന്നെ ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറണ്ട് അത ആഹ
ഞങ്ങളെ ഇവിടെ മുന്നില് ഫുള്ള് തൊടിയ
ആരുല്ല തൊറ്റക്കുള്ള വീടാ
ആഹ് തൊടി അടുത്തണ്ട് എന്നാലും ഒരു തൊടി കഴിഞ്ഞിട്ടാണോ അവരെ വീട്
നിങ്ങളെ സ്ഥലം തന്നെയണ തോ പുൊറത്തുള്ളായിരതെങ്കിലോ
ഏ വെണ്ട കല്യാണംാഴ്ച്ച വന്നത് ഇങ്ങോട്ടാണ് പക്ഷെ അവര് ഇവിടെ സ്ഥലം വാങ്ങിച്ചതാണ് പക്ഷെ എന്റെ വീടിന്റെ അടുത്തിട്ടൊക്കെ എന്റെ വീടിന്റെ അവിടെ ഫുുള്ള അടുത്തടുത്ത് വീടുകളുണ്ട് നല്ല രസം കോളനി പോലെ
ആഹ ആഹ ഇവിടെ എത്തനെ ആഹ കോളനി എല്ലാം അങ്ങനെ തന്നെ ആഹ അങ്ങനെ ഈ അഞ്ച് സെന്റ് മൂന്ന് സെന്റ് നാല് സെന്റ് അങ്ങനെ എല്ലാരും വാങ്ങി ഇങ്ങനെ പച്ച വീടാ അങ്ങനത്തെ ഒ ആ് ആ അതേപോലെ തന്നെ ഇവിടെ റോഡുണ്ട് ഇവിടെ വന്ന ടൈമിലൊ ക്കെ എപ്പളും കുട്ടികള് ഇങ്ങനെയിരിക്കും പൊറുത്തു കൂടെ തന്നെയാരുന്നു അങ്ങനെ രാത്രി എല്ലാ കുട്ടികളും ക ളിക്കാനും ഒക്കെ വരും ഏയ് ഞമ്മക്ക് പേടിയാണ് ഇ രാത്രി ആവണൊണ്ട് എന്തെ ങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടോന്നുള്ളത് ഇല്ലില്ല അങ്ങനെ ഒരു പേടിയൊ ണ്ടായിരുന്നു
കൂട്ടാൻ എന്നാ കറി ഇന്ന് ചിക്കനാണ്
ആ ആയോ ഒക്കെയായോ
ആ പണികളൊക്കെ കഴിഞ്ഞന്ന് ഇല്ല ഇല്ല ഇല്ല സുനത്തു നോമ്പ് ഉണ്ടോ ഇല്ല ഇല്ല എനിക്ക് നോമ്പില്ല
ആ അപ്പോപിന്നെ പ്രത്യേകിച്ച് ഒന്നും സാതാ പോലെ തന്നെയാണല്ലേ അവിടെ കാക്ക നോക്കുവോ അപ്പോ ഭർത്താവ് നോക്കുവോ ഭർത്താവില്ലേ
ഉണ്ട് ഉണ്ട് എല്ലാ ബാക്കി ആ ഉണ്ട് ഉണ്ട്
ആ നിങ്ങള് എന്തേലും പണിക്കു പോണ ആളാണോ ആ ആരൊക്കെയൊണ്ട് ആരൊക്കെയൊണ്ട് ഇപ്പോ വീട്ടില്
ഇപ്പ രണ്ട് നാത്തൂന്മാര് അതെ ഉള്ളു
ആ ആ നാത്തൂന്മാരെ എന്താ പഠി
അല്ല പഠിക്കന്നൊന്നുഇല്ല കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലാണ് വർ ക്ക് വേറെ ജോലി ചെയ്യണൊന്നുമില്ല
കല്യാണം കഴിച്ചു പിന്നെ ഇവിടെത്തന്നെ
ഓ കല്യാണം അല്ലല്ല
വിരുന്ന് വന്ന്നിക്കാറല്ലേ
പിന്ന വന്നതാ അവര്
ആ രണ്ട് പേരും അതോ
രണ്ടാളും വിരുന്നു വന്നതാണ്
മക്കൾ ഉണ്ടോ അവർക്ക്
ഒരാൾക്കുണ്ട് ഒരാൾക്ക് ഇല്ല
ആ പിന്നെ കുട്ടികള് ഓര അപ്പം കളിക്ക് നിൽക്കാറല്ലേ
ഓ കളിക്കയൊക്കെ ചെയ്യും ഡ്രൈവിങ് ഒക്കെ ചെയ്യുവോ
ഇല്ല ശരിയാകത്തില്ല സ്കൂട്ടി ഓടിക്കും അതെന്താ ഏ ഇഷ്ടമാട പക്ഷേ ഇവിടെയുള്ള പ്രശ്നം കാക്കാക്ക് സ്കൂട്ടി തന്നെയാ ണുള്ളത് പക്ഷെ ഇന്ന കേയറാനായിക്കൂലോ മക്കളായിട്ടില്ല ഞാന് കേറിയാ പിന്നെ ഓല് കേറത്തില്ല ഓര്ക്ക് പോരണം ഞാന് ഓരെ വെച്ചു പോകാൻ മാത്രം ആ ആയിട്ടുമില്ല ഞാനൊന്ന് ശരി ഓടിക്കും ഒറ്റക്ക് ആണേവെച്ച് കൊഴപ്പമില്ല മുറിച്ചിടാം ഓടി അങ്ങനെ ഒറ്റക്ക് പോകുവാണെല് കൊഴപ്പംഇല്ല പക്ഷെ ഓര് അയിന് അക്സ ‌ സമ്മതിക്കുന്നില്ല ഓര് കണ്ടാ പിന്നെ ഞാന് ആ വണ്ടിമ്മേ കേറാതന് പാട്
ഹസ്ബൻഡിന് ഇഷ്ടാണോ വണ്ടിയോടിച്ചു പൊറത്തൊക്കെ പോണത്
എങ്ങനെ ഞാനോ
ആ
ആ അങ്ങനെ അങ്ങനെയും പോകട്ടല്ല അങ്ങനെ ആ അങ്ങ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇപ്പർക്ക് പേടിയാണ് എ തന്നാൽ ഞന്താകാവ എന്നുള്ളൊരു പേടിയാണ്
അതെ അതെ അതേ പോലതന്നി
അ അട
ഇല്ലല്ല നിന്റെ വീട്ടിൽ അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ചിട്ടാണ് പക്ഷെ ഓടിക്കാൻ സാധിക്കല റോട്ടുമല്ലേക്ക ഒന്ന് കൊണ്ടോാമ്മിക്കു
ആഹ അതെന്നോടെ പേടിയാണ് ഏ
അങ്ങനെഞമ്മുക്കൊ ഒരു താല്പര്യം ഉണ്ടാവല്ലോ പഠ
അതാണ് ഓഴഞ്ഞ സമയക്കക്കുമ്പോ നമ്മുക്കൊരു നമുക്ക് തന്നെ ഇഷ്ടണെന്നാ അങ്ങനെ അയക്കൂല്ല ക അങ്ങന്തൊ ഒരു തന്നെയാണ്പി അങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവറാ
ആഹ ഓട്ടോഷൻ ഡ്രൈവറ ആാണ്
അപ്പൊ പിന്നെ വീട്ടക്കൊക്കെ പോവാനും തന്നെ
ഉണ്ട് അതിന് ബുദ്ധിമുട്ടൊന്നുമല്ല ആക്കസായം നമ്മളെ സ്വന്തം വണ്ടിന്നെ ആയതോൊണ്ട് പിന്നെ ഇ വേണമിൽ പോവുവൊക്കെ ചെയ്യാം എന്നാലും നമുക്കൊും നമലൊക്കെ പോകാനൊ ഒരു ബി
ആഹ് പുതിയല്േ എടുത്തന്നെയാണോ വീട്
എന്റെ വീട് ഇവിടെ തൊട്ടടുത്തൊന്നല്ല കൊറച്ച് പോവാുണ്ട് അപ്പൊ പിന്നെ ഒരു മാസം രണ്ടു മാസം അങ്ങനൊക്കെ കഴിഞ്ഞിട്ടൊക്കെ
ത്
ആഹ ആഹ എങ്ങനെ ആയച്ച അങ്ങനും പോന്നില്ല രണ്ട മാസം അങ്ങനെയൊക്കെ ഇത്രയും സ്കൂളൊക്കെ ഉള്ളതത് കൊണ്ട് ലീവിനനുസരിച്ച് പോകുന്നു ലീവിട്ടേ പൊത്തക്കൂ ആഹ ഓന് രണ്ടാം ക്ലാസ്സിലാണ് മദ്രാസിലും മൂന്നിലാണ്
ഏ
എന്ന ഓക്കെ കേട്ടോ ഞാൻ വിളിക്കാം
ആഹ ശരി
ഭ്